ഉം
ഹലോ
ഹലോ
സുഖാണോ
ഉം എന്താ
എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഓ വർത്താനെക്കെ അങ്ങനെ പോണ് ചായക്കെ കുട്ച്ചോ
ഉം ആ ആ അപ്പൊ
ഏ ആ കുത്തബ് ഓട്ടട
അല്ല സാധാ ചീയപ്പറ് എന്താ പറയാ ഉം ദോഷന്നെ മറ്റേ
ആ ആ വീഷിപ്പാരുന്നേ കലക്ക് ദോശ അത് എൾപ്പാണ്ല്ല ലെ
ആ
ഉം എല്ലാർക്കു ഇഷ്ട്ടാണോ അത്
അ ല്ല ചേലോര്ക്കൊക്കെ ക്ക് വല്യഷ് താല്പര്യല്ല ഇവക്ക്
ഞ് അമ്മള് എൾപ്പം വെച്ച് നോക്കാണെങ്കി അമ്മള് അതെല്ലെ നോക്കൂ ഹും ന്തായി ചായപണിക്കെ കുട്ച്ചോ ചായ കുട്ച്ചോ
ഉം ചായകഴിഞ്ഞ് പിന്നെ പാത്രം മോർലും കഴിഞ്ഞ്
ഇഞ് ച്ചക്കത്തെ പരിവാടിയാവുംല്ലേ. ഇന്നെന്താ സ്പെഷല് ണ്ണ്ടാക്ക്‌ന്നെ?
സ്പെഷ്യലൊന്നുംല്ല അങ്ങനെക്കെല്യാണം
ഏഹ് അട്ത്തഹ് പിന്നെ അട്ത്ത വീട്ട്ലോ?
ആ അ അങ്ങനെ ഓഡിറ്റോർത്തിലാണ് വേണ്ട ഏ
മഴ പെയ്തിർന്നോരാവിലെ?
ആമഴപെയ്തിനു
ഇവിടെ വെല്യ സ്ട്രോങ്ങി ലൊന്നും പേയ്തില്ല
ആഹ് അങ്ങൻതന്നെ ഇപ്പത്തെ മയക്കെ അങ്ങനെല്ലേ
ആ വേണോവേണ്ടെച്ട്ട് ഒരു പെയ്തല് പെയിലങ്ങ്ട്ട് പെയ്തുപോയി
ആഹ് ആ അഹ് ന്ന്ട്ടെന്താ ചായ പരിപാടിക്കെ കഴിഞ്ഞോ
ഉം ഉം എന്തേ കഴിഞ് നൂൽപുട്ടും തേങ്ങാപ്പാലേയ്നി
ഏഹ് ആ ആ ആന്നെ നൂൽപുട്ട്
അന്ന് ആ ആ
ഉം
അമ്മ്ള് അട്ത്തട്ത്തൊര് എട്ത്തിലാണ്ലെ
ഉം ഉം ഉം ഉം
നൂൽപുട്ടും തേങ്ങാപ്പാലും നൂൽപുട്ടിലേക്ക് പിന്നെ കറിയൊന്നുംവല്യ മാച്ച്ണ്ടാവൂല
ആഹ് ഞങ്ങള് പിന്നെ അയിക്ക് കറിയാണ്ടാക്കല് കടലക്കറിയോ അങ്ങനെന്തെ ല്ലേക്കായിട്ട്
എന്ത് കറിയെക്കാ നൂൽപുട്ട്ലേക്ക് കറിയാ ഉപയോക്യാ
ആ ആ ഉം തേങ്ങാപ്പാലൊന്നങ്ങനെ ഇഷ്ടല്ല എ എൻ എൻകോക്ഷ്ടാണ് ക്ഷേ.. അമ്മായ് മ്മാക്കും അമ്മോഷക്കാക്കാക്കും
ചെല നാട്കൾളെക്കെ തേങ്ങാപാല് മാത്രംപഞ്ചസാരെക്കെ അതെ അപ്പത്തിലേക്കൊക്കെപാർന്ന്ങ്ങാട് എർച്ചിക്കറിയൊക്കെഒഴിച്തിന്നാണ്
ആഹ്
ണ്ടെഅത് ന്റെ അമ്മായിമ്മന്റെ നാട്ടിലങ്ങെന തേങ്ങാപ്പാല് എല്ലത്തിലും തേങ്ങാപ്പാല് രാവിൽതേല് തേങ്ങാപ്പാല്ലോക്ക് വേണം ന്ന്ട്ട് അത് അപ്പത്തിലേക്കോ ന്താണോണ്ടാക്കുന്നേ അയിലേക്ക് നിർ വേണം തേങ്ങാപാല് വെച്ച്ങ്ങാണ്ട് ഞാപറ അത്രയും തേങ്ങിവേണട്ടോ ഹ്
ആ അതന്നെ പാലിന് കൊറെ തേങ്ങള്ളോൽക്കുള്ളു നടക്ക ഇല്ലാത്തോൽക്ക്
അല്ലാതോർക്ക് സ്വാഹാ അത്രേള്ളൂ
ഉം.. ഉം.
അമ്മളിങ്ങനെ മറ്റേതേങ്ങ അത്രീ താക്കിട്ട്
ഉം
ക്ക്‌ണ് ഈ ആട്ടുന്നൊരൊക്കെ ണ്ടാവല്ലോ
ആ ആ ആ അതന്നെ ഉം കൊറേതേങ്ങള്ളോർക്കറ്റും
ആ അതന്നെ അവിടെണ്ടോ തേങ്ങ അങ്ങനെ
ഏ തേങ്ങ കമ്മിയാണ് ആകെ രണ്ട് തേങ്ങ് ഉള്ളൂ
അതന്നെ ഇവിടത്തെ അവസ്ഥ തേങ്ങ ഉള്ളത് തന്നെ വേണോ വേണ്ടേ വെച്ചിട്ട കായ്ക്കാ
ആ ഇത് ഇണ്ട് പക്ഷെ ഇന്നാലും എന്താന്നോ പിന്നെ നമ്മളെ ആട്ടാൻ നിന്നാല് അരക്കാണ്ടാവൂല
ഉം അരലേ വല്ല അതെ ആട്ടാൻ അരക്കാനുള്ള ആവശ്യത്തിന് മാത്രം അല്ലേ വീട്ട് ആവശ്യത്തിന് മാത്രം
പിന്നെ പീട്യേന്നൊക്കെ വാങ്ങണ്ടിവരും അങ്ങനെ
ഉം ആട്ടല്ലില്ലേവ്ടെ
ഉം ചെർതിന് ഇതിന് മുന്നെ മയങ്ങി യെങ്കെരെ വെലല്ലേ ഇന്ന് തേങ്ങക്കൊക്കെ
ഇപ്പൊ എന്താ പാട് ഞാ കൊറേയ് വാങ്ങ് ഞാൻ തേങ്ങാ
ഉം പ്പ ൻക്കും അറിയില്ല ഇപ്പോ ഞങ്ങ്ക്കുണ്ട് തേങ്ങ പ്പോ വാങ്ങിട്ട് കുറേ ആയിക്ക്ണ്
ആഹ് ഞാൻ മ്മെന്റെ വീട്ട്ന്ന് കൊണ്ടുവന്നത് കൊണ്ടാ പിന്നെ അങ്ങനെ കൊറച്ചായി വാങ്ങീയിട്ട് പിന്നെവ്ടെള്ള രണ്ട് തേങ്ങേന്ന് കൊറച്ച്ങ്ങനെ കൊറച്ചീച്ചേ കൊറച്ചീച്ചേ ങ്ങനെ അതും കി
ഉം
അങ്ങനെക്കെയ്ട്ട് പോവുന്ന്ണ്ട് ഉം
ന്റെ അമ്മോശൻ കാക്കാക്കൊക്കെ തേങ്ങരച്ച കറികളൊള്ളു പറ്റ്ആ
ആവൂ തേങ്ങ നല്ലത് വേണല്ലോ തേങ്ങ ഇല്ലെങ്കി പോയ് കാര്യല്ലേ എന്താ തേങ്ങ കയ്യൂയി വീട്ട്ലില്ലെങ്കില് ന്താണ്ടാക്കാന്ന് നമുക്കൊരു കിട്ടൂല നാളെഎന്തെങ്കിലുംകാട്ട് തേങ്ങണ്ടെങ്കില് നമ്മക്ക് ആവേ അത്ണ്ടാക്കാലോ ഇത്ണ്ടാക്കാലോന്ന്ള്ളൊരാ ചിന്തണ്ടാവ
ഉം പിന്നെ അതന്നെ കൊറേ ആളൊക്കെണ്ടാവുമ്പോ പിന്നെ തേങ്ങരച്ച കറി വാണേന്നും അതേ ഇണ്ടാവുലല്ലോ രസ്വാണ് പ്പകടലിൽക്കോക്കെ തേങ്ങ അരക്കാതെ രസല്ലല്ലോ തേങ്ങ അരച്ചാ പിന്നെ ഒര് ഏഹ്
കൂട്ടുകുടുംബാ
കൂട്ടു കുടുംബല്ല ഞങ്ങള് ഒരു മകനാണ് പിന്നെ മ്മിം പ്പിം ഞങ്ങളുണ്ട്
ഉം
ന്നാലും ൻക്ക് നാല് കുട്ടിയളല്ലേ അപ്പൊ പിന്നെ ഓൻക്കും അപ്പ അങ്ങനെ ആവുമ്പോ പിന്നെ കൊർച്ച് വാങ്ങി കുട്ട്യേക്ക് വല്ലാതൊക്കെ ഇത്രെയൊന്നും മാണ്ടാന്ന് ഇത്രേം നമ്മക്ക്ണ്ടാക്കുമ്പള്
ആഹ് മോള് കറി വെക്കാണെങ്കി എവിടേം എത്തൂല അങ്ങനെ ആവുമ്പോ
ആഹ് അതന്നെ ആയിക്കോട്ടെ നല്ലോം ക കറി പ അങ്ങനെ ഇങ്ങനെ കൊയച്ച് തിന്നല്ലേ
ഏ അപ്പൊ ഈ തേങ്ങരച്ചതേ ശരണം ഉം ആഹ്
ബിരിയാണി
അതില്ലെങ്കി പോയ് കാര്യം
ആഹ്
ആഹ് ഉം പിന്നെ മക്കള് സ്കൂളക്കെ അടുത്താ
ആഹ് ആഹ്
നാളെ ഇനീപ്പോ ഇന്നലെ സ്കൂള്ല്ലാരുന്നോ
ആഹ് ഇന്നലെ വല്യവക്ക് പെണ്ണിന്ണ്ടായിനി ഓള് ഓമ്പതാം ക്ലാസ്സ്ലാണ് ഓക്ക്ണ്ട്
ചെലര് യൂ പി യൂപിക്കാർക്ക്ണ്ട് എനിക്ക്വ്ടെണ്ടേനു മോനക്കും ഉണ്ടേയ്നു യൂപീക്കാർക്ക് ആഹ് എൽപീക്കാർക്ക്ല്ല ഉം അങ്ങനെക്കെ
ഉം ഇനിം ഉച്ചക്കത്തെതെട്ക്കാനെന്താ പരിവാടി
ഹൽക്ക്പ്പം എഹ് ഒന്നും വേണ്ട ഒന്നും നോക്കണ്ടല്ലോലേ കല്യാണത്തിന് പോയാമതീലൊ ഞാന് ഈയ്പ്പോ ഇങ്ങനെ ഇത് വേണ്ടീവരും ന്താ എൻ എന്താ കറിക്കി കിട്ടീട്ട് വേണം ഇകാക്ക വെര്നം കടേന്ന് വെര്നം ന്ന്ട്ട് കറിക്ക്ള്ളേ വാങ്ങിത്തെര്നം ന്നാല്
ഉം.
അങ്ങനെ പന്യാണ് കൊറച്ച അയ് ഇങ്ങനെ പനീല്ലേ ആയ്ട്ട്ള്ള പനി കഴിഞ്ഞേ പിന്നെ മയൊന്നൊര് വൃത്തില്ലേനീ എല്ലാ വർ വേണ്ട്യേരൂലേനി പനി പിട്ച്ചാ പിന്നപ്പൊക്കാ പറയ് അമ്മക്ക് കഞ്ഞിയെച്ചാലോന്ന് എല്ലാരും പനി കഴിഞ്ഞ് ക്ഷീണത്ത്ലാ.
ആഹ്. ക്കെനീ കാലാവസ്ഥന്റെ പ്രശ്നാ പനീ ഇതൂ പിന്നീ മഴ ശെര്ക്ക് പെയ്യണ്ടേ.
ഇല്ല്യാ മഴ പെയ്നില്ല്യാ. വയ്റൽ പനി നല്ലോം ബാധ്ച്ച്നല്ലോ എല്ലോട്ത്തും. എന്താ ചെയ്യാ. ഇദ്താവാഞ്ഞാലും ശെര്യല്ലല്ലോ നടക്കൂലല്ലോ. മഴ പെയ്യാഞ്ഞാലും നടക്കൂലല്ലോ കറണ്ടും
ആഹ് അതന്നെ പെരും വെയിലായ അത്രീം കയ്യൂലേ നമ്മളെക്കൊണ്ട്
എന്തായാലും പ്രശ്നാണത്.
ഉം അയെന്നെ. രണ്ടാണേ അയില് നമ്മള് പറയു മഴാനെ പെരും മഴ. ചോര്നില്ല വെയിലാണെങ്കിലും പറയും മഴൊന്ന് പെയ്തേക്കീ പറയും.
ആഹ് അല്ല ഇഞ്ഞീ പവർ കട്ട് വരല്ലോ പവർ കട്ട് വരൂ അപ്പം പിന്നെ കറണ്ടിന് എല്ലാതെ നടക്കൂല കയ്യൂല്ല്യ.
ഉം പിന്നതല്ലേയ് ചൂടതികായ അതൂ സയിക്കാൻ കഴൂലേല്ലോ.
സയിക്കാന് കയ്യുല അതാണ് മെയിൻ എന്താ ന്നലൊക്കെ ചോ ചൂടോ വേനൽക്കാലം പോലൊയ്ര്ന്നുന്നല്ലോ ഓഹ് ഇന്നലെ കൊറെ ഫ്രണ്ട് സേളെ ഞാൻ വിള്ച്ചിര്ന്ന് അവരെ അവടൊക്കെ ഇതാ വെയ്ലാ.
ആഹ് അതന്നെ ഇന്നലെ ഇവടിം ഇതന്നേനീ ഇന്ന് രാവില്യെ ആണ്പ്പോ. കൊറച്ച് ഇങ്ങനേയ് ചാറീങ്ങോണ്ട് നിക്ക്ന്ന്.
പറ്യാനും പറ്റ്ല്ല ആഹ് ഒര് ലെവല്ലാണ് പോവ്ന്നേ.
ആഹ് അതന്നെ നമ്മക്ക് തുണ്യള് വെയ്ലത്തിടാനും ഒണക്കാനും ഒക്കെ ഗത്യേടാണ്. ശെര്ക്കൂ മഴ പെയ്യാണേയ് പിന്നെ
ആഹ് അതെ ഇങ്ങനെ മായ് മൂടി നിക്കാ ചെയ്യാ അപ്പൊ നമ്മക്ക് ധെെര്യായിറ്റ് ഇടാൻ കയ്ല്ല ഉം ഇന്ന് ഫുട്ബോൾ പോർച്ചുഗല്ന്റെ കള്യാണല്ലോ. ഇവടെ ഞങ്ങളെ തൊട്ടട്ത്തേ റോഡില് ഇത് കെട്ടീട്ട് ഓരെല്ലാരും കൂടെ സ്ക്രീനിങ് ആയിട്ട് കാണ്വാ അപ്പൊ അവ്ട്ന്ന് ആ ച്ചുപ്പാടും ബഹളൊക്കേക്ക്ണ്ട്. ഗോളട്ച്ചതേയ്ക്കും ആഹ് ഉം ആണ്ങ്ങൾക്ക് അതൊര് പ്രേമാ ഫുട്ബോള്. നമ്മക്ക് നമ്മളെ കിച്ചണും കാര്യങ്ങളും ഒക്കൊയിറ്റ് അതൊരു പ്രേമം വേറെ.
അതന്നെ അയിനാക്കാറിയാ പിന്നെ ഉച്ചാകാതെ അയിന്ന്
ഇല്ലേല്ല്യ അയിന് ഉച്ച കഴിഞ്ഞാലുണ്ടോ മോചനം? ഉച്ച കഴിഞ്ഞാല് മോചനല്ല്യല്ലോ. വൈകുന്നേരം ചായ തെരിമ്മാ വൈകുന്നേരം തെരീ ചായ തെരിമ്മാ പള്ള പയ്ക്ക്ണിമ്മാ ആഹ് പിന്നെ ഓല്ക്ക്ള്ളതൊര്ക്കാനായി.
ഉം
പിന്നെ രാത്രി ചപ്പാത്തിക്കാർതായി അതന്നെ ഡ്യൂട്ടി തന്നെ എന്ത ചെയ്യ രാത്രി ചപ്പാത്തി ഉണ്ടാക്കൂടെ
ആഹ് മോശങ്ങളൊക്കത്ത് കാണം ഉം അപ്പൊ അമ്മന എന്നന്നെ കയ്ക്കറ
പത്തന് പത്തെണ്ണം വേണ്ടില്ലേ ഒരു പത്തെണ്ണം ഇണ്ടാക്ക്യാല് ഒരു പത്തെണ്ണം ഇണ്ടാക്ക്യണ്ടെരുംല്ലേ
ആഹ് മൂത്തെ ചെൽപ്പോ അത്രീം ഇണ്ടാവൂല്ല മൂന്നെണ്ണീ ച്ചെ അങ്ങനെക്കെ തിന്നല് ഷുഗർ ഉണ്ടായോ ണ്ട്‌കൊണ്ട് അധികം തിന്നാൻ പറ്റില്ലല്ലോ
അങ്ങനെ വേണല്ലേ എന്തായാലും കയ്യില് കുത്തണെങ്കില് സംഭവം
ഉം അങ്ങനെ രൺ ഒര് രണ്ടീസത്ത് ത്തിനാെക്കെ അങ്ങനെ ഇണ്ടാക്ക്യക്കും അപ്പപിന്നെ അയ്ന്നങ്ങനെ ഇട്ത്ത്ഇതാക്കും വെച്ചിട്ട് തെരാക്കാരം സ
ആഹ് നല്ല ബുദ്ധിമുട്ട്ണ്ടാവൂലേ
അത്ങ്ങനെ ഇട്ത്തും
ആഹ്
ചുടലാണ് അതോണ്ട് പിന്നെ അവ്ടെള്ള് ആർക്കും വാണ്ട്യര്ല്ലല്ലേ രാത് ഏഹ്
ഇക്കാക്കക്ക് വേണം ഇന്റെ ഭർത്താവിന് മൂപ്പരാണോ ചപ്പാത്തി ഉം അയിന് ന്നാ ചെലപ്പൊരു ചോദ്യം ചെലപ്പൊരു ചോദ്യം ഉണ്ടാവൂല്ല അങ്ങനെക്കെ അങ്ങനെക്കെ ആയിട്ട് പോയി
ആഹ് ന്നാ അയിക്കോട്ടെട്ടോ ഇനി പിന്നെ വിളിക്കോണ്ടിട്ടോ
ആഹ് ആയിക്കോട്ടെന്നാ പിന്നെ വിളിക്കാ
ഉം ആഹ്
ആഹ്